എന്തൊക്കെയ വർത്താനം
ഓ നല്ല വിശേഷം അവിടെ
ഇവിടെ നല്ല വിശേഷം
ഓ ഫുഡക്കെ കഴിച്ചില്ലേ
ഫുഡ് കയിച്ചു കെടന്നു
ഓ മഴയുണ്ട അവിടെ ഭയങ്കര സൗണ്ട്
മയല്ലത് ഫേനാവും
ഓ പഠിക്കണ്ടോ ഇപ്പൊ
ഇല്ല പഠിക്കുന്നില്ല
പഠിക്കില്ല ലേ ഹൗസ് വൈഫ് ലേ മക്കളൊക്കെല്ലേ
ആ മക്കളൊക്കെണ്ട്. സ്കൂള് പോയിട്ടുണ്ട് ആ പോയി മോളൊറങ്ങി ചെറിയ മോളൊറങ്ങിട്ടുണ്ട്.
അതെ അതെ ഈ ജൂണിലൊക്കല്ലെ സ്കൂള് പോണത് വേറെ വൈ
ആ ആ അതെ ഞാൻ പ്ലസ്ടു
ജുലൈ അ
കല്യാണം കഴിഞ്ഞു. മക്കളായി
ഓ ചെറിയൊരു യൂട്യൂബറാണ്, യൂട്യൂബറോ എന്താ പേര്?
ജെമാലൂ
ഓ എന്തിൻ്റാ ഏത് ബേസ് ചെയ്തിട്ടാ
ആദ്യൊക്കെ കുക്കിങ്ങായിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ സ്പീച്ചും കാര്യങ്ങളൊക്കെടും.
കുക്കിംഗ് ഒക്കെ നല്ലൊറിയോ
എങ്ങനെ
കുക്കിംഗ് ഒക്കെ നല്ലോണ
ആ കുക്കിങ് അറിയും.
ഏ ഞാൻ നോക്കട്ടെ പിന്നെ ഓ ഇപ്പ
എങ്ങനെ
കുക്കിംഗ് നിർത്തിയിട്ട് ന്താ സ്പീച്ച് ഒക്കെ ആക്കിയത്
കുക്കിങ്ങില് വ്യൂ കൊറവാണ്
ഓ യൂസ്ല ആരടെ കണ്ടട്ട് ഇൻഫ്ലൂയൻസ് ആയേ
ഞാൻ നോഫാസ് കിച്ചൻണ്ടല്ലോ, അവര് ൻ്റെ നോഫാസ്
ഓർത്തോല്ലേ ഞാൻ കാടല്ലേ ഷെമീസ് കിച്ചൺ നോമ്പ് കാര്യത്തിലൊക്കെ അന്നൊക്കെ നന്നായിക്ക
സ്നാക്സ് ഐറ്റംസക്കെ
ഇപ്പൊ പിന്നെ എന്തിന്റെ സ്പീച്ചാ പറയല്
ഇപ്പൊ ഞാൻ പറയില്ല വേറെ എപ്പോ ന്റെ കസിനാണ് അപ്പൊ ആ അതെ അങ്ങനെ സ്പീച്ച് ആക്കിയിടും
ഓ അയിന് വ്യൂസൊക്കെണ്ടോ.
ആ അയിന്ണ്ട് പിന്നെ ഓരോ പെർമിറ്റോട് കൂടിയല്ലേ നമ്മൾ ഇടണത് അപ്പം നമക്കും വല്യ ഇഷ്
ആ ആ സബ്സ്ക്രൈബേഴ്സ്, കാണല്ലോണോ പേയ്മെന്റ് ഒക്കെ കിട്ടാ പറ്റോ
മന്റ് കിട്ടാൻ തൊടങ്ങി
ഓ എത്രണ്ട് ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സക്കെ
ഫിഫ്റ്റി സിക്സ് കേ
ഈ സ്പീച്ചിലൂടെയാണ്, അതൊക്കെ
അല്ല നമുക്ക് നോർമലി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ണ്ടായിരുന്നു വ്യൂ അല്ലാത്ത
വ്യൂസ്, വ്യൂസ് ഉണ്ടായാലോണോ കൂടുതൽ കിട്ട ക്യാഷ്
ആ അതെ നമ്മുക്ക് ആൾക്കാരെ എടന്ന് ഇങ്ങനെ ഭയങ്കര ഇറിട്രേഷന ആയിരുന്നു ചാനല് തുടങ്ങിയയും ചെയ്തു പിന്നെ നമ്മുക്കത് കണ്ടിന്യൂ ചെയ്യാഞ്ഞ കിട്ടെ അപ്പൊ പിന്നെ അല്ല ഒരു ഫാമിലി ആണെന്നണ്ടെങ്കില് ആ ഫാമിലിയിലും ഭയങ്കര പ്രശ്നങ്ങളായി അപ്പൊ ഞാനത് നിർത്തിയിട്ടും മെല്ലേ ആ സ്പീച്ചിലൂടെ പോയി കൊയപ്പല്ലാത്തപേയ്മെന്റ് കിട്ടും
അല്ലെ ഈ ഹൗസ് വൈഫമാർക്കൊക്കെ കുക്കിങ്ങിലക്ക ഏറ്റ ബെറ്റർയിട്ടല്ലേ
അതെ ഉം
ലോ
ആ അതെവയറലായി കിട്ട്യാ
അതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാല് നല്ല വ്യൂസ് കിട്ടിയാലേ നമുക്ക് ആ ക്യാഷ് പേയ്മെന്റ് കിട്ടയുള്ളൂ അല്ലാതെ സബ്സ് ആയിട്ട് കാര്യില്ല
അത ലൈക്ക് അടിച്ചിട്ടും കമന്റ്ടും ട്ടും കാര്യല്ല അതിന ഒന്നും കിട്ടൂല വ്യൂൽ നമുക്ക് അഡ്വെർടൈസ്മെന്റ് വരുന്നുണ്ടല്ലോ നമ്മൾ ഓരോ പരസ്യം കാണുമ്പോ പരസ്യം ഓരോ വീഡിയോ ആ അതെ വീഡിയോ ട്ടാൽ മതി അപ്പൊ അതില് ര മൂന്നോ അഡവർൈസ്മെന്റ് ഉണ്ടാവും ആ അപ്പൊ പ്രൊമോഷൻ ഞാൻപ്പ ചെയ്യാറില്ല ഒന്നാമതെ എനിക്ക് പോവോ ടൈമില്ല
യൂട്യൂബ് മാത്രേ ഉള്ളൂ
ഇൻസ്റ്റണ്ട് ഇൻസ്റ്റൽ ഫോളോവേഴ്സ് കുറവാ
കുറവാല്ലേപ്പൊ യൂട്യൂബക്ക ചെയ്ത് കൊണ്ടണല്ലേ
പ്രൊമോഷൻ നമുക്ക് കിട്ടും പക്ഷെ നമ്മള് എടുക്കാറില്ല നമ്മൾ അവിടെ പോയി വീഡിയോസ് ചെയ്യണം ഉം
ഓ പ്രൊമോഷൻസിന്റല്ല മക്കളൊക്കെ വലുത
ആഹ് ഒരാൾ ആറാം ക്ലാസ്സിലാണ് ഒരാൾ നാലാം ക്ലാസ് ലാണ് ഒരാൾക്ക് മൂന്നര വയസ്സായിട്ട്
അതക്കൂല്ല ഇത് ഇപ്പൊ പ്രൊമോഷൻ വീഡിയോസ് ഒും എടുക്കാ
അതെ
ഓ നല്ല കാര്യം എനിക്ക് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ നല്ല താല്പര്യംുണ്ട് അതിലായിട്ട് തുടങ്ങിട്ടില്ല ഇൻസ്റ്റ
ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ആയാൽ പിന്നെ അതിന്റെ ലിങ്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി
ഇൻസ്റ്റലിലേ ആഹ ഇനി ഇൻസ്റ്റല് കണം ഇ ഇൻസ്റ്റൽ പണ്ടൊക്കെ ഇണ്ടായിന് പക്ഷെ ഇപ്പൊന്നുമല്ല ഇപ്പൊ ഞാൻ ഫോണൊക്കെ പോയി അപ്പൊ ആ ഇതിലാണ്ട്
ആഹ
നല്ല ഫോൺ കിട്ടീട്ട് വേണം നല്ല ഇന്ററാക്ട്യ കമ്മ്യൂണിക്കേഷന ഒക്കെ
ആഹ
അതില്ന്താനഷം
ഇൻസ്റ്റയിൽ ക്യാഷും കാര്യങ്ങളൊന്നുമല്ല
ആ് അതന്നെ പെ ഇസ്റ്റൽ നമുക്ക് പ്രൊമോഷൻ വീഡിയോ കിട്ടുമ്പോ അതിന്റെ പേര് കട്ടും അല്ലേ അങ്ങനെല്ലേ
നങ്ങക്ക് പോകണെങ്കിലേ കിട്ടും
പക്ഷ യൂട്യൂബാണ് ഇതിനട്ടും കുറച്ചുകൂടി ബെറ്റർ
അതെ പിന്നെ അതേമാതിരി എഫ് ബിൽുണ്ട് എഫ് പിയിലും കേണ്ട് ആണ്ട്
ഏ അയിന്റെ എനക്ക് എന്നാ തീരെ അറിയില്ല അയിന് ൻ തീരെ യൂസ് ചെയ്തില്ല എഫ്ബി എങ്ങനെ കാര്യോ
ഇതുപോലെ തന്നെ
ഇൻസ്റ്റആ പോലത്തെ ഓരോന്ന നക്കൂല്ലേ
ആഹ് നമ്മൾ പോസ്റ്റ് ഇട അതിന്റെ വ്യൂവിനനുസരിച്ച്
ഓ അയ് ശരി മക്കളെ മക് മക്കൾക്കൊന്നും ഉണ്ടാവില്ല ഇല്ല
ഇല്ല മക്കൾക്കൊന്നുംല്ല
ഒരു ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോസ് ഇടാൻ
എന്നോട് ചെയ്യാറുണ്ട് മടി അന്ന് മം വീഡിയോ ഓക എടുത്ത് ഇട്ട പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ അതൊന്ന് റെഡി ആയി കിട്ടോള്ളു.
ക്കെങ്ങനെ കൊടുക്കല്ലേ. ഇടുത്തിട്ട് പിന്നീട് കൊടുക്കലാണോ അല്ലെങ്കിൽ ലലെ പഷേ അത് കൊറച്ച് റിസ്ക്കെക്കുലെ മറ്റെ
വോയിസെക്കാരം അപ്പൊ നമ്മളെ വീട്ടില എല്ലാ ത്താനത്തിൻ്റെ എടെലെക്കാരം നമ്മൾ വീഡിയോ എടു
എല്ല ഈ ഡേ വൺ ഡേ ള്ള എല്ലാ കര്യ പോസ്റ്റിക്കൂടെന്നാ സ്പീച്ച് മാത്രല്ലാതെ അയ്നേക്കുംല്ലെ ഇങ്ങളെ വീട്ടാർക്ക് എതിർപ്പ്‌ള്ളേ.
അതെ നമ്മള് അന്നാമത് അതിന്ന് വ്യൂ കുറവേക്കാരം. അത് നമ്മളൊരു കണ്ടിന്യൂ ആയി ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വ്യൂ കൂടോള്ളു. ഇത് കണ്ടിന്യൂ വ്യൂ രണ്ട് വീഡിയോസിന്റെ വ്യൂ കാണുമ്പോ ത്തിന് നമ്മള് ഡൗൺ ആവും.
ആ അതന്നെ ഫേവററ്റ് യൂട്യൂബറേന്താ ആരത കണ്ട ഇൻഫ്ലുവൻസ് ആയത്?
ഞാന് പാസ്സിന്റെ.
നോ ല്ലെ അ ഇത് കിച്ച് ഇതിന്റെ അല്ല മറ്റേ കാര്യങ്ങളൊക്കെ ഇല്ലേ സ്പീക്കിന്റോം അതൊക്കെ.
എങ്ങനെ?
സ്പീച്ചിന്റെ ക്കെ പോസ്റ്റ്‌ അന്ന് കൊടുത്തിലെ അതെങ്ങൻത്തെ സ്പീച്ചൊക്കെ?
അത് സഫോസ കാഫി നെ അറിയോ?
ഈ വയള് അങ്ങൻത്താണോ ഓ അങ്ങനത്തെ എന്താ ഓർത്ത കൊട് കൊടുത്തിട്ട് ഫോട്ടോ കൊടുത്തിട്ട് വോയിസൊവർ കൊടുക്ക അ ങ്ങനെണോ? വേറെ ലോല്ലനെ ഇട്ത്തിട്ട് കൊടുക്കല്ലെപയ്.
അല്ല ഞാന് ലേവ് പിടിക്കും.
ആ ആ അങ്ങനെ പഠിപ്പിക്കണ്ടോ മദ്രസൽ അങ്ങനെ എന്തേലും? ഇല്ലല്ലേ ഓൺലൈൻ ക്ലാസ് ഒന്നും എടുക്കില്ലല്ലോ?
ഇല്ല ഒന്നും ഇടുക്കലില്ലാ. പ്ലസ് ടു സ്റ്റോപ്പായി പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഇങ്ങോട്ടന്നെ ഒള്ളൂ.
എവിടെ പഠിച്ചെ?
ഞാന് സി എച്ച് എസ് പോരൂർ പറയും.
പോരൂർ ല്ലേ ആ കേട്ടിട്ടില്ല. ഞമ്മള് പിന്നെ ഞാൻ പ്പൊ പഠനംക്കെ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോ വേറൊരു കോഴ്സിനൊക്കെ പോയോണ്ട്
തൻ ആ മാരേജ് ആണോ?
മാരേജ്ല്ലാ കോഴ്സ് എച്ച് ആർ എം ഡിഗ്രി ഇപ്പന്നാരെ കഴിഞ്ഞിട്ടൊള്ളു? അപ്പം നല്ലൊരു ഇതിലാണ് പോണത് ഇനിപ്പോ വീക്കലി ത്രീ ഡേയ്സിലെ ക്ലാസൊള്ളു അപ്പൊ എന്താ മറ്റേ ത്രീ ഡേസ് തിന്ന് ഫ്രീ ആണല്ലോ വിചാരിച്ച് നിക്ക അങ്ങനെ മക്കള് ഓ ഫുഡ്‌ കയിച്ച് മഴയൊക്കെണ്ടോ?
മഴ ഇല്ലെന്ന്
ആ ഇല്ലല്ലേ
ൻ മൂടിയോണ്ടാണ് മഴ പെയ്തീല്ലാ.
ക്കാൻ രണ്ട് ദിവസം ഭയങ്കര മഴ പിന്നാട് കൊറഞ്ഞു അത് നല്ല രസ മഴ ഷേ ഇപ്പാണ് ഇപ്രാവശ്യം നല്ല കൊറവണ്.
ആ മഴ കൊറവാണ് വിടെ കിണിറ്റില് വെള്ളൊക്കെ താഴ്ന്നു.
ഏ അവിടെ വെള്ളം കയറുന്ന പ്രദേശ?
വെള്ളം കയറൊന്നുല്ല ഓവർ മഴ ആവു മ്പോം നമ്മടെ മു സൈഡ്ലൊക്ക റോഡിന്റെ സൈഡിലാണ് അപ്പൊ ഈ ഓവുവാലം ന്നറിഞ്ഞിട്ട് വീട്ടക്ക് വരും ഇപ്പൊ ചെറിയ ഒവാലല്ലേ ചെറിയ ഓഹു പാലക്കൾല്ലേ ഇപ്പ ഉള്ളത് റോഡ് സൈഡില്ലേ റോഡ് സൈഡിൽ പാലുണ്ടാവല്ലോ വെള്ളം പോകുന്നുഅതൊക്കെ ഇപ്പ ചെറുതായിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് റോട്ടക്ക് വെള്ളം വന്നിട്ട് വീട്ടക്ക് കയറും ഒരു പ്രാവശ്യം ഉണ്ടായി
അപ പ്രളയത്തിന്റെ ടൈമിലേക്കും
അല്ല ഇപ്പം ഇപ്പൊരു ആ ഇപ്പിരുന്നാള് കഴിഞ്ഞിട്ട് ഉ അടിപൊളിയ ആയിരുന്നു
അവിടെ നല്ലോ ആഘോഷിക്കും ൊക്കെ ഉണ്ടോ പ്രാവശ്യന്റെ എ്മ്മ മരിച്ചു അപ്പൊ പിന്നെ ആ ഒരു ഇല്ലേ നി അങ്ങനെ ആഘോഷിച്ച മതിയാ പോയി ചെറുതായിട്ട് ഇതാക്കിട്ട് ഫുഡ് മാത്രം ഇണ്ടാക്കിട്ട് പിന്നെ മക്കളൊക്കെ വരാനായില്ലേ
മക്കള് വരാനായിട്ടില്ല നാല്ലരെയവും നാല് മണിക്ക വീടുള്ളൂ ബസ്സത്തേബേക്ക് നാലര നാല മണിക്ക മൂന്നര വയസ്സിൽ അംഗലവാടിൽ പോയിട്ടുണ്ടായിരുന്നു നാലല് ദിസക്കെ ഭയങ്കര കര അപ്പൊ പിന്നെ ഞ പറഞ്ഞ
ന്റെ ചെറിയ താന്റെ ഒന്ന എന്താ രണ്ടര വയ ഇഷട്ട എളുപ്പം പോകുന്നത് നല്ല ഇഷ്ട അഖലാടി
തന്നെ ഇ ആ ട്രാക്കിൽ കേയറിയാലും ഒ
സത്യം ഓർക്ക് പറ്റിയരു കംഫോർട്ട് സോൺ ആവണം നല്ല നല്ല കളിക്കാനും
ആ ഇത് രാവിലെ കരയില് തുടങ്ങിയാല് ഈവനിങ് വരെ മൂന്നര വ
വറും കുട്ടികളും അങ്ങനെ തന്നെ ആ കൊറച്ച ചർ ഇപ്പൊ കൊറച്ചക്കറി ഇതില് കൊണ്ടപോയിട്ടാവ ഒരു ഒരു എയ്മാവും മറ്റേ അറിമ്മ വലുതായില്ലേ അപ്പ ഒരിക്കരു മടിയൊ കേക്കാരം
ഇനി ഇപ്പൊ ഫോണില്ലല്ലേ കളി അതുകൊണ്ടാണ് അത് കിട്ടണില്ലല്ലോ
ബൈ
ആ